ന്തൊക്കെ വർത്താനം
സുഖം തന്നെ ഇപ്പൊ വിളിച് കട്ടാക്കിട്ടാണ് ഇപ്പൊ വർത്താനം ചോയ്ക്ക്ണത്
ആഹ എല്ല എന്തൊക്കെയാണ് എവിടെ വീട്ടിലന്നെണോ
ഞാൻ വീട്ട് തന്നെയാണ്
അതെ ഇന്നും വർക്കിണ്ടാന്നോ പണിണ്ടാ ർ ന്നോ
പണി പറഞ്ഞാ എന്താ കാറ്ററിങ്ങ പണിള്ളത്. സ്കൂളില്ലാത്ത കോളജില്ലാത്തന്ന് കാറ്ററിങ്ങിനോവും
ആഹ അങ്ങനെ പോവൂല്ലേ അപ്പൊ കാറ്ററിങ് കഴിയുമ്പ എത്ര കിട്ടാ
കാറ്ററിംഗിന് പറഞ്ഞാല് ഒരു വർക്കിന് നാന്നൂറ് പ്ലസ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് വണ്ടി ചെിലവായിട്ട് എത്രെ അയ്മ്പതോ എമ്പതോ ദൂരത്തിനനുസരിച്ച്
ആ ങ്ങള് ടി ആ ങ്ങള് ടീമുണ്ടോ ടീമുണ്ടോ
ടീമല്ല ന്റൊരു തൊണക്കാരൻണ്ട്.
ആഹ ആ സുഹൃത്തിന്റെ സുഹൃത്തിന്റെ കീഴിലേക്കാണ ല്ലേ
ഉം പൈസൊക്കെ ഓന മാനേജ് ചെയ്യാ എല്ലാം ഞമ്മള് വെറുതെ നിന്നോട്ത്താൽ മതി ഒന്നാമത്ത് ഇത് ഒറ്റയ്ക്ക് പോവാൻ കഴിയൂല
ആ അല്ല ഏത് കാര്യം നമ്മളപ്പോ ഏത് നോക്കിയാലും മതി കൂട്ടായിട്ട് ചെയ്യ്ണൈക്കാലും ഒന്നും കൂടി നല്ലയ്ണ്ടാവാ
ആഹ കൂട്ടായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത അറിയോ ഭയങ്കര ബോറിംഗാണ്
ആ ആണാണ് ർവപ്പ വർത്തിച്ച് കൃഷിക്കണം അല്ലേ കൂട്ടാരും വന്ന നമുക്ക് അറിയ്ണ ആൾക്കാരുണ്ടെങ്കി നല്ല രസാണ്ന്ന് പറയും
ആഹ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നാല് ചളി അടിച്ച്
ആഹ ആ നാല് ചളി അടിച്ച നല്ല രസായിട്ട് ഏത് പണിയും പെട്ടെന്ന്കൈ യ്യും എടാ ഞാനിപ്പ എടുതായിട്ട് ഉണ്ടല്ലോ കുറച്ച് കാറ്ററിംഗ് പത്രത്തിലേ കുറച്ച് കാറ്ററിംഗ് ടീമളെ ഡെയിലി നടക്കുന്ന കുറച്ച് ചെക്കമ്മാര് എന്താ ഒരു വാഹനം തടഞ്ഞു നിർത്തിട്ട് ഒരാളെ എന്താണ് അക്രമിക്കയും അവ- രുടെ പൈസ എടുക്കുകയും ചെയ്യണ ഒരു സംഭവം ഇവിടെ ഒരു പത്രത്തില് ഉണ്ടായിരുന്നില്ലേ
ഉം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കണ്ടില്ല ട്ടോ
ആ അറിയപ്പെട്ട ഒരു ടീമാണ് അപ്പൊ ഇതിന് ഇപ്പൊ ഈ കാറ്ററിംഗിന് പറഞ്ഞാ നല്ല ടീമളാണ് പക്ഷെ അതിലും
ഞമ്മക്ക് അറിയ ഞങ്ങക്ക് ടീമൊന്നുല്ല ഞങ്ങളെന്നു പറഞ്ഞാല് ഇവിടുന്ന് എന്റെ ഫ്രണ്ട്ഇല്ലേ ഓൻ വിളിച്ചു നാളെ വർക്ക്ണ്ട് ജ് ഫ്രീ ആണോന്നു ചോദിക്കും നമ്മൾ ഓക്കെന്ന് പറയും അധികം ഓക്കെ ആയ്ക്കാരം കാരണം ഓനും ഞാനും സ്കൂൾ കോളേജ് പോണല്ലേ അപ്പൊ രണ്ടും സെയിംആൾക്കാരാ അങ്ങനെ എന്ത് ചെയ്യും രണ്ടുംസെയിം ആയതോണ്ട് നേരെ വർക്കിന് പോവും നേരെ പോവും പൈസക്കെ പിന്നെ വേണോന്ന് പറയില്ല നേരെ പോവും വളമ്പും ഫുഡയ്ക്കും പോരും ബാക്കി പൈസന്റെ കാര്യം ഓന് എല്ലാം അടുത്ത വിളിക്കണത് ഓന് ഓനിക്കായാലും ഇപ്പ ഒറ്റക്കോ ണിന്റെക്ക ചടപ്പല്ലേ നമ്മള് രണ്ടാളുണ്ടെങ്കിൽ അത്ഓക്കെ അല്ലെ
ആ ഇതിലിപ്പോ ആ വിളിക്കണ ചെങ്ങാതി ക്ക് നല്ല ലാഭംഉണ്ടാവുംഏ ഓന് ഇതിപ്പോ നാനൂറ്ന്നുല്ലേ കാരംകിട്ട
ഹലോ ഓനിക്ക് നാന്നൂറ് ഓന് ഞമ്മള് അതാ യത്
അതല്ല നമ്മളെ നമ്മള് വിളി ആ
അല്ല അങ്ങനു ണ്ട് വിളിക്കണ ഏജന്റ് ഉണ്ട് ഇവന് ഏജന്റിനേ കോൺടാക്ട് ചെയ്യും ഇവൻന്ന്പറഞാ ഒപ്പ ഇവന നാനൂർ ഓനോട് ചോയിക്കും അന്റെയൊപ്പം എത്ര ആളുണ്ട് അപ്പൊ നാലാളാങ്കിൽ പെയ്മെൻറ് കൊടുക്കും ഇനി വേറെ എന്തെങ്കിലും കയ്യില് പോ പത്തൊന്നൂറ് കൊടുക്കണ്ടാവ അത് വേറെ ഞങ്ങളെ പിടിച്ച കൊടുതീനേ
ആ അത്ണ്ടാവും അത്ണ്ടാവും ഉറപ്പല്ലേ അല്ലാതെ എന്താ ഓനിക് ലാഭം
എങ്ങനെ അറിയോ ഇതില് മൂന്ന് ടീമുണ്ട് അതായത് ഞങ്ങള് സ നോർമൽ വർക്ക നന്നൂറ്പ്യ കിട്ടണ പിന്നെ എഴുന്നൂറ്പ്യട്ട്‌ണവർക്കേഴ്സ് ഉണ്ട് അതായത് ഓരോ ടേബിൾ കണ്ട അതെ റൗണ്ട് ടേബിൾ അല്ലേകാരംണം ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന് ഒരു ഹെഡ് ഉണ്ടാാവും ട്ട് മുപ്പര്ക്ക് എഴുന്നൂറ് എണ്ണൂറ്ട്ടുംഅതല്ലാതെ ആ ഏത പടിയും മുപ്പെരേപെയ്മെന്റ് എഴുന്നൂറ് എണ്ണൂറ് എന്നാ മുപ്പർക്കാണ് പണില്ലാത്തത് കാരണംന്താ കൊറേ ഇങ്ങോട്ടും നടന്നാ മതി പിന്നെ അതില്ലാതെ പിന്നെ ലാസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഹെഡ് ഉണ്ട് ഹെഡ് റഞ്ഞാല് ആൾക്കാരെ വിളിച്ചിരുത്തുക കയറ്റുക അങ്ങനെ ഒരാളുണ്ടാവും അയാൾക്ക് ആയിരത്തിഇരുന്നൂറും കിട്ടും ഒരു ദിവസം എന്നാ ഒരു പണിയില്ലാതെ അയാൾക്ക്
പക്ഷെ എന്ത് പ്രശ്നംന്ന് ച്ചാലേ നമ്മളിപ്പോ ഈ സാധാരണ നമ്മളെ കല്യാണങ്ങൾക്ക വ പല വിധത്തിലുള്ള ഫുഡല്ലേഅതായത് ഇതൊരു നൂറ്റ തുടക്കം തോന്നുംം കാരണം ഇത്രയും തോന വിഭവ വിഭവങ്ങൾ ആവശ്യണ്ടല്ലോ കല്യാണത്തിന് ഇപ്പൊ ബിരിയാണി ലും ബിരിയാണിയിൽ തന്നെ ചിക്കൻ ബിരിയാണി അല്ല ഞാൻ പറയ്ണ കേൾക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൺ ബിരിയാണി പിന്നെ പലഹാരങ്ങള് അങ്ങനെ പല രീതിയിലുള്ള ഒരു ദൂർത്തായി നമുക്ക് തോന്നാർ ആ ചാബിസിന്റ് ആ അപ്പൊ ഇതൊക്കെ ർഞ്ഞാൽ എന്നത് കുറയ്ചുന്ന ഒരു ഒരു വിഭവടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം അത് സമുദായത്തിനെ നല്ലൊരു മാറ്റത്തിലേക്ക് തന്നെ നയിക്കുന്നാണ് എന്താണ് ഞമക്ക് ഒക്കെ തോണീക്ണ്
ഞാൻ പറയ്ണത് ഇതിപ്പോ ഒരു ഇതാവോണ്ടന്നെ വലിയ ചെലവില്ല മീൻസ് ഏ എന്ത പറഞ്ഞ ഇപ്പോ ആൾക്കാരിടയില് മാനക്കേടാണ് ഇപ്പോ രണ്ട് ചോറ്ല്ലെങ്കിൽ അത് തന്നെ നാണകേടായിക്കണ് അ അങ്ങനെയായി അവസ്ഥ രണ്ട് ചോറില്ലാതെ കല്യാണം ഇല്ലെന്ന് പറഞ്ഞാല്
ആ അന്ന്പ്പോ മന്തില്ലേ മന്തില്ലെങ്കിൽ ഇപ്പൊ എന്ത് കല്യാണ മന്തി കഴിച്ചിട്ട് ഐസ്ക്രീം ഇല്ലേ ഐസ്ക്രീംല്ലെങ്കിൽ എന്ത് കല്യാണ
സുർ ബിയാണി മറ്റേ ബിയാണി
ആ അപ്പൊ മന്തി ഇല്ലേ മന്തി കഴിച്ച ബിരിയാണി ഇല്ലേ ബിരിയാണി കഴിച്ച ഐസ് ഐസ്ക്രീം ഇല്ലേ ഐസ്ക്രീം കഴിച്ച പായസംല്ലേ ഇന്നിപ്പോ ആൾക്കാരെഇടയിൽ ഫുള്ള് ഇങ്ങനത്തെ ഒരു ചർച ചർച്ചകളാണ് ആ അപ്പൊ ആൾക്കാരെന്താക്കും സ്വന്തം കൂട്ടുകാരന്റെ ഒപ്പം നമ്മളെ കൂട്ടത്തി ലുള്ള കൂട്ടുകാരന്റെ കല്യാണം ഇങ്ങനെയൊക്കെ ഒന്നുകൂടി ഇഷാറാക്കാനാണ് ബാക്കി ഉള്ളവർശ്രമിക്കുക പക്ഷെ ഇതിലൂടെ എന്താ പ്രശ്നം ചില കൂടുതൽ ദൂർത്തും പിന്നെ ആഹ് സുഹൃത്തിന് ഏഹ് കുടുംബ പരമായിട്ട് വല്യ ചേസോ ബേസ് പക്ഷേ ഒന്നും ഉണ്ടാവൂല എന്നിട്ട് അവൻ ആഹ് എന്നിട്ട് അവൻ കടക്ക് പോയി ആഹ് കടക്ക് ഓടിച്ചിട്ട് വിർ ഇതേത്തൊരു തലവേദനയാക്കിട്ട് ഓനൊക്കൊരു കുട്ടി ഉണ്ടായ പോലും ആഹ് കടകള് കൂട്ടായ്ക്കുലേ
അത് ശരിയാണ് എന്നാ പൈസ കൊണ്ട് വേറെ എന്തൊക്കെ ഒൽക്ക് ചെയ്യാ
ആഹ് അപ്പൊ ഇത് നമ്മുടെ സമുദായത്തിലൊക്കെ വളരെ വ്യാപകമായിട്ട് കാണണ ഒരു വ്യക്തിക്ക് നിരക്കാത്തരു പരിപാടിയാണ് ഈ സാധനത്തിന് ആഹ് മുസ്ലിങ്ങളിടയില് ആഹ് പ്രത്യേകിച്ച് എല്ലാ മതങ്ങൾക്കിടയിലും ഒന്നും ഇങ്ങനെ ഒരു സ്വഭാവം കാണുന്നുണ്ട് അപ്പൊ നമ്മളും പരമാവധി ഇങ്ങനത്തൊക്കെ ഒയ് വാക്കുക പരമാവധി കൂടുതലും ഒരു വല്ലാതെ ആഹ്
ഹിന്ദുക്കള് വല്ലതിലും സപ്ലൈ പോയാല് ഒന്നെങ്കി സാമ്പാർ മറ്റേ അച്ചടി കിച്ചടി അതങ്ങെ വന്നുണ്ടാവും അല്ലെങ്കിൽ ഏറി വന്ന ഒരു നെയ്ച്ചോറും ചോറാണെങ്കിൽ നെയ്ച്ചോറ് ബിരിയാണെങ്കി ബിരിയാണി അതേയുള്ള്
ആഹ്
അവരങ്ങനെ അയില് തൃപ്തിയാകല് പിന്നെ വേറുംച്ചോറാണെങ്കിൽ ഓൽക്ക് കുറച്ച് കൂട്ടാൻ കൂടുതലുണ്ടാവും ഈ രണ്ട് സാധനം ഉണ്ടാവു
ഞമ്മളതാണെ പിന്നെ പറയണ്ടല്ലോ
ആഹ് നമ്മള് കൊറേ ഉണ്ടാവും മറ്റേ എല്ലാ വിവാഹങ്ങളും എല്ലാ
പ്പ ഏകദേശം പരമാവധി എന്താണ് നമ്മുടെ ഇപ്പോ എഞ്ചിനിയേഴ്സ് അല്ലാതെ ബാച്ചിലേഴ്സ് നമ്മുടെ അന്നു സാധനം ഇങ്ങനെ ഒരു വേണ്ടിയിട്ടാണ് കല്ല്യാണങ്ങളും മറ്റും നമ്മള് സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഇതേ ഒരു തുറന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ വളരെ മോശകരമായ കാര്യങ്ങളാണ് ഉണ്ടാണെ.
കല്യാണം എന്ന് പറഞ്ഞ ഏറ്റവും ചില ചിലവ് കുറഞ്ഞ പരിപാടി ആവണ്ടേ. ഇതിപ്പോ ഏറ്റവും ചിലവ് കൂടിയ പരിപാടി കല്യാണന്ന് പറയുന്നത്. മറ്റേ മ്യാരേജ് ലോണ് മാരേജ് ലോണ് മറ്റേ ലോണ് മറച്ചെ ലോണ്
ആഹ് ഇത് അവനൊക്ക തന്നെ ഉണ്ടാവും ഇവരെ മുമ്പിൽ വന്ന് വിമാനത്തോടെ നിക്കാൻ വേണ്ടീട്ട് ഒരു എന്താണ് വണ്ടി കാറ് ഇതൊക്കെ ലോൺ എടുക്ക ഇങ്ങനെ എടു വീട് ലോൺ എടുത്ത് ശരിയാക്കുക
കൊല്ലം തിരുവനന്തപുരത്തൊക്കെ ഫുള്ള തന്നെ വണ്ടി തേങ്ങാ വങ്ങ കൊല്ലം തിരുവനന്തപുരം ഭാഗംണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഫുള്ള് കല്യാണായ വണ്ടി വേണം പൊണിന്റെ കൂട്ടുകാ പണ്ണിന്റെ കൂട്ടുകൊക്കെ ഫുൾ ഇിച്ചാലത്
ആഹ് ആണിന്റെ കൂടും പടിിന്റെ കൂടും പലതരുള്ള ബീയം ആഡംബര വണ്ടികള് സൈലസീട്ട് പൊട്ടിക്ക അങ്ങനെ ഒരു പ്രത്യേക സ്ഭ രീതി നമ്മളതിൽ കണ്ടുവണം അല്ലെകാണുമ്പോ നമ്മളവിടെ പോ നമ്മള് ആ നമ്മളവിടെ ചെക്കന്റെ ണ്ട അതായത് അവൻ വല്ലാതെ പേസല്ല പണിച്ച വർഷോണ് വോപ്പ ഇ വ തീരുമാനം ഉണ്ടാവും പക്ഷെ ഇവ കയാത്തിന് ഫവ് സ്റ്റാ ഫെസിലിറ്റീ ട് നക്കണ കടപിടിക്കണ കാര്യങ്ങ ചിക്കൻ തന്നെ പലതരത്തിലുള്ള വിഭവങ്ങള് ബീഫിന്റെ പലതരത്തില വിഭവങ്ങള് ആഹ് മീന്റെ പലതരത്തിലുള്ള വിഭവങ്ങള് പിന്നെ അധിക്കാന കഴിഞ്ഞിട്ട് ആഹ് ഇതൊക്കെ ഒരു ക ഉറപ്പായിട്ടും നമുക്ക് ഇതിന്നെന്നെ മനസ്സിലാവും ഓനൊരു കടം മേടിച്ചിട്ട് ശരത്തൊരു ആസ്വദിച്ചതാ കല്യാണം നടത്തുന്നുണ്ട് അവര് തമ്മില്
അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞാല് വെറും ആ ടൈമില് തോന്നുന്ന ചിൻ ആഹ് ആ ടൈമില് തോന്നു ന്ന വെറും ഒരു അവസ്ഥകളും കാര്യങ്ങളും മാത്രാണ്. അപ്പൊ മാറി നിക്കുക ഇത്രയൊന്നും യാതൊരു ആവശ്യവും ഇല്ലാന്ന് വിശ്വസിച്ച
വേണം പക്ഷെ ഇത്രയൊന്നും വേണ്ട വേണം
ആഹ് ആഹ് അത്രയൊന്നും വേണ്ടാന്നെ എൻ്റെ അഭിപ്രായത്തില്
തീരെയും കുറക്കാൻ പറ്റില്ല ഒരു ബിരിയാണി ഒരു മന്തി ഇനിയേറി വന്നാ ഒരു പൊരി അത് മതി ഇനി വിളമ്പുന്നിടത്താണങ്കില് ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ പറ്റിയ എന്തേലും ഒന്ന് ഇതൊന്നല്ല ഇതെല്ലാം
പലതരം വിഭവങ്ങളാണ് കാണുന്നെ ഞാനത് ശ്രദ്ധിച്ചിരുന്നു കേറ്ററിംഗല്ലേ
ഉം നമുക്കെല്ലാം എല്ലാം കണ്ടിട്ടുണ്ട് നമ്മള് പിന്നെ എല്ലാം തിന്നിട്ടുണ്ടാവുമല്ലോ നമുക്ക്
ആഹ് മൊത്തത്തിൽ അല്ലാ ഈ കാറ്ററിംഗ് നടത്തുന്ന ചെക്കന്മാര് ബാക്കി വന്ന ഫുഡുകളൊക്കെ കൊണ്ടോവണ കാണാം അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അതൊക്കെ വേസ്റ്റേജ് പോണാണ് അപ്പൊ അത് തീർച്ചയായിട്ടും കൊണ്ടോവണന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ
ശരി ഇപ്പൊ ഐസ്ക്രീം ഇതൊക്കെയാണെങ്കി ഇപ്പോ താ പൊട്ടിക്കാത്താണെങ്കിൽ അവര് തിരിച്ചു കൊണ്ടോകും കമ്പനിക്കെന്നെ തിരിച്ചു കൊണ്ടോകും അവരുടെ കൊണ്ട് പോകും. ഗോഡൗൺ കണ്ടി ട്ടുണ്ട്. ഗോഡൗണൊക്കെ കണ്ട്‌ക്കിണ് അപ്പൊ അതില് കൊണ്ടോയി വെക്കും ഇങ്ങനെ ഓരോന്നിനും ഓരോ ഗോഡൗൺ ഉണ്ടാവും അപ്പൊ അതില് സാധനങ്ങള് ഇപ്പോ പൊരിക്കാത്തത് മീൻസ് ഇപ്പൊ ഇത്ണ്ടാവൂലേ പൊരിച്ചതും ഉണ്ടാവൂലെ. പൊരിക്കാത്ത ഇപ്പോ എന്തേലും സാധനങ്ങൾ ഇപ്പോ ഏഹ് ഉണ്ണി മറ്റേ ഉള്ളിവടയാ ഉള്ളി വള്ള ശേ സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ സ്റ്റാറ്റസ് ഒക്കെ മറ്റേത് പറഞ്ഞാല് പിന്നെ ഓൾറെഡി ബിരിയാണി ഫുഡൊക്കെ ഓൾറെഡി കുടു കുടുംബക്കാര് കൊടുക്കും പിന്നെ അമ്മക്കുണ്ടേൽ നമ്മക്കും കൊടുക്കാം ഓകെ
അപ്പൊ എന്തൊക്കെ പരമാവധി കുറക്കുക എന്താണ് എല്ലാർക്കും ഒരു മാതൃകാകണ രീതിയിൽ ഇതാക്കുക ആഹ് ശരിയെട എന്നാ വിളിക്കണ്ട് ശരി